ആ എന്തോടുക്കുവാരുന്നു
ആഹ് മുളക് ബജി മേടിച്ചോണ്ട് വന്ന്, അതു കഴി വാരുന്നു ഉം ആ പിന്നെന്തോ ഉണ്ട് അവൻ കഴിക്കുന്നു.
ആ ആ ഇന്ന് ഞായറായകൊണ്ട് സ്കൂളിലൊന്നും പോവണ്ടാല്ലോ
പോവണ്ട അവിടെ ഇരുന്നു ബഹളം വെക്കുവ
ആഹ് പിന്നെ ആ ഇവിടെ ഇരിക്കുന്നു ഫോൺ കണ്ടോണ്ടിരുന്ന റീൽസൊക്കെയിലേ കരിക്കിന്റെ ഒക്കെ റീൽസ് കണ്ടോണ്ടി
ആ ആ ആ ഞാൻ ഒന്നും കാണത്തില്ലടി സമയവില്ലല്ലോ
ആ ആ ഇല്ല ടിവി ഇല്ല പുതിയ ദൃഢം കണ്ടായിരുന്നു. പിന്നെ വേറൊന്നും കണ്ടില്ല. കറു- പ്പ് ഞാൻ കണ്ട്. പകുതിയെ കണ്ടോളു. സൂര്യയുടെ ഒരു പുതിയ മൂവി ഇല്ലേ അത്. പി ദൃശ്യം കിട്ടുന്നില്ല. ദൃശ്യം ടെലഗ്രാമിലും അവര് ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുന്നുന്ന് പറ റയുന്നു. ലിങ്ക് ഒന്നും കിട്ടുന്നില്ല. ആഹ് ഒ ടി ടി റിലീസ് ആയി പക്ഷെ എന്തോ അവര് ബ്ലോക്ക് ആക്കി. തേക്കൊ. പിന്നെ ഞാന് ജിയോ സ്റ്റാർ പ്രൈം വീഡിയോയിലൊക്കെ നോക്കിയപ്പം ഇരുന്നൂറ്റി നാപ്പത് രൂപ മുന്നൂറ് രൂപ അടയ്ക്കണം
ആഹ് ആഹ് ഓ അത്രയും പൈസ കൊടുത്ത് കാണുന്നന് നല്ലത് തിയേറ്ററി പോയി കാണുന്നേല്ലേ
ആഹ് പിന്നെ ഇനിയിപ്പോ വരട്ടെന്ന് വിചാരിച്ചു ഇനിയിപ്പ കൊറച്ചു നാള് കഴിയുമ്പോ ഇനിയിപ്പ വരുവരിക്കും
ആഹ് അതിന് മേണ്ടി ഒന്നും ഇല്ല സിനിമ
ഉം ആന്ന് ഞാനാണെങ്കിൽ റിവ്യൂ കാണുകയും ചെയ്തു കൊറച്ചൊക്കെ റിവ്യൂ ഉണ്ടാരുന്ന്
ഉം
ഇനിപ്പൊ വരുമ്പോ കാണണം ടീവില് വന്നില്ല ഇതുവരെ കിട്ടുന്നില്ല സിനിമ ഇതോടെ ഒന്ന കിട്ടുന്നില്ല ആതാ ഞാൻ ഇയിപ്പ ഓണത്തിന് പുതിയ സിനിമയൊക്കെ ഇനിയിപ്പ വരുവല്ലോ
പോവോ തിയേറ്ററിലൊക്കെ സിനമ കാണാൻ?
ആഹ് പിന്നെ പുതിയ സിനിമൊക്കെ കാണും വാഴ പോയി കണ്ടായിരുന്നു വാഴ പോയി കണ്ട് പിന്നെ ലോക പോയി കണ്ട് ലോക ഉം അതു നല്ലൊരു സിനിമയായിരുന്നു ലോക കണ്ടായിര്ന്നോ ത് പോയി കണ്ട
തിയേറ്ററിൽപോയി ഒന്നും കാണാത്തില്ല ഇക്ക ഇതുവരെ കൊണ്ട് പോയിട്ടൊന്നുമില്ല ഒരു സിനിമ ഇതുവരെ ക കല്യാണം കഴിഞ്ഞിട്ട് കാണാൻ പോയെ കൊണ്ടുപോത്തില്ല
ആഹ്
ഉം ഏതാന്ന പണ്ട് ആഹ് ഇല്ല തീവണ്ടി പറഞ്ഞ ടോവിനോടെ സിനിമ ഇറങ്ങിയപ്പോ അന്ന് തിയേറ്ററിൽ പോവാന്ന് പറഞ്ഞ അല്ലാതെ പോയപ്പോ എവിടാണ്ട് പോയപ്പോ വാന്ന് പറഞ് വിളിച്ചോണ്ട് പോയതാ അല്ലാതെ ഒന്ന് നമ്മള് പറഞ്ഞാലും കൊണ്ടപോകത്തൊന്നുല്ല
ആഹ് ആഹ് പക്ഷെ തിയേറ്ററി പോയി കാണുന്ന ഒരു രസവാ ഉം
പിന്നെ വേറെന്തോണ്ട്‌
ഉം പിന്നെ ഞാൻ ആണെങ്കിൽ അരി വറുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടവ അത് ഇല്ല പൊടിച്ചില്ല വറുത്ത് വറുത്ത് കഴിക്കും അതേ ഒള്ള് ആഹ് ഉപ്പ് ഓക്കേ ഇട്ട് എനിക് ഭയങ്കര ഇഷ്ട ചൂടോടെ അങ്ങനെ ഇന്നലെ ഇന്നും ആക്കി ഞാൻ പണ്ട് ഇവിടെ നിക്കുമ്പോ അങ്ങനെ ആക്കും ഇടക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ആക്കി കഴിക്കും വൈകിട്ട് ആഹ് ആഹ്
തേങ്ങയൊക്കെ ഇട്ട് അതെപ്പോഴും പണ്ട് എപ്പഴും ഉണ്ടാരുന്ന് ഉണ്ടാക്ക അത് വയറ് പെട്ടന്ന് നറയും
ന്ന് ആന്ന് നല്ല രുചിയാ എനിക്കിഷ്
പിന്നെ വെശക്കത്തും ഇല്ല
ആഹ് ആഹ് ആന്ന്
പിന്നെ
കടയിലും കിട്ടുവല്ലോ പക്ഷെ എല്ലായിടത്തും കിട്ടത്തില്ല ചോയ്സിലും കാണാൻ പോ
ഐ മില്ലിലൊക്കെ കാണും ചില നല്ല മില്ലുകളിലൊക്കെ ഇതുപോലെ വല്യ
ആഹ് ആഹ്
ഉം
അങ്ങനെ ഇസ് ആഹ് ഇനിയിപ്പ രാത്രിൽ എന്തോ പരിപാടി
രാത്രിന്നും ചോറായിക്കല്. സീരിയലോ? ഇല്ല, കാണത്തില്ല. സമയല്ല ല്ല അല്ലേലും അവമാരും ഇക്കായൊക്കെള്ളല്ലേ ഇക്കാക്കൊന്നും ഇഷ്ടല്ല സീരിലൊന്നും കാണ് മം, അവരെപ്പോഴും രാത്രി ഒക്കാവുമമ്പോ കാണുവാര്ന്നല്ലോ. !
ആഹ്.
ആഹ്, അന്നേരം പിന്നെ കാണത്തില്ല. പിന്നെ അവനൊക്കെ ഒണ്ടെങ്കി അവരൊക്കെ ടി വി കാ ർട്ടൂണും കണ്ടൊണ്ടിരിക്കുവല്ലോ? മുഴുവൻ സീരേല് കാണൊക്കൊന്നുല്ല. പിന്നെ
പിന്നെ എന്തേലും കാണ, അല്ലാതെ ഇട്ട് കാണോ ഇക്ക?
ഇല്ല്യാ ഇൻസ്റ്റേല് ഓരോരോ റീയിൽസൊക്കെ അല്ലാതെ അല്ലാതെ സിനിമ വല്ലോം നല്ലത് വരുവാണെങ്കിൽ ടി വില് ക്കാണും.
ആഹ്.
അലാതൊന്നുല്ല അവനൊന്നും സമ്മതിയ്ക്കത്തില്ല ഇച്ചിരിനേരൊന്ന് നമ്മ കണ്ടോണ്ടിരിക്കുമ്പോ എട്ത്തങ് മാറ്റും.
അഹ്, ആഹ്.
ഇക്ക ടെലിഗ്രാമി സിനിമ ഇട്ടരും പുതിയതൊക്കൊണ്ടെങ്കി അത് ക്ക ഇരുന്ന് കാണും. സമയം രാത്രിയിലൊക്കെ. അതൊക്കെ, ഡൗൺലാടാക്കിയിട്ടിട്ട് സമയള്ളപ്പോ ഇരുന്ന് കാണും.
ആഹ് ആഹ്
മ്മ് പിന്നെ വേറെ ഏതാണ്ടൊക്കെ സിനിമ ഇട്ട് തന്നിനി ഞാനൊന്നും ഡൗൺലോഡ് ആക്കിയതുല്ല ഇതുവരെ.
ആഹ്
ഉം. ഇക്ക പിന്നെ രാത്രിര്ന്ന് കണ്ടോളും. എത്ര സമയാണെങ്കിലേയ്. ഇക്ക് ഒറക്കം വരും.
ത്ത്, പയ്നൊന്ന് മണിയായ പിന്നെ, ഒണന്നിരിക്കത്തില. കടക്കെ ഒറൊക്കൊ ഒളിച്ച്, ഒളിച്ചിരുന്ന് കാണൊക്കെ ഒന്നുല്ല.
ഉം പിന്നെ എപ്പയേലും സമയം പോവാൻ വേണ്ടിരിന്ന് കാണും.
ആഹ്, ഉച്ചക്കിങ്ങനെ ഒക്കെരിന്ന് കാണും ഞാൻ പിന്നെ ള്ളൊക്കെ അടിച്ചു ക്കാണും. അതാവുമ്പിച്ചി കോമഡിയൊക്കെയൊണ്ട് അവരെല്ലാരും കൂടെ ആഹ്, അതൊണ്ട് പിന്നെ അതിരുന്ന് കാണും. അല്ലെകിൽ എന്തേലും സിനിമ കാണും.
ആഹ്. വേറെ ആരൊന്നും വന്നില്ലേ അങ്ങോട്ട്? അവിടെ ചാവായൊക്കൊണ്ടോ?
ഇല്ല, ഇല്ല. ആരുല്ലാര്ന്നു. ഇവിടെ ആരുല്ല. മ്മ മാത്രെ ഒള്ളായിരുന്നു. മൂത്തുമ്മ ഉണ്ടാര്ന്നു. പോയി ഒരൂസം ഞാൻ വരുന്നേന് മുമ്പായിരുന്നു ഒരൂസം മുമ്പ് വന്ന് നിന്നിട്ടങ്ങ് പോയി.
ആഹ് ഇപ്പ എവടെ
ഏഹ്, റസിയാത്താടങ്ങ്. മോടെ വീട്ടില്.
ആഹ് ആഹ്
ഇപ്പൊ എന്തിന്റോ നടക്ക്. ആഹ്, എന്തോ വാഴ ന്തോ വീടൊക്കെ നോക്ക്ൺ. വേറെ വീടൊക്കെ നോക്ക്ന്ന്. ചെയ്യണം വീട് വേണം പിന്നെ എന്തൊക്കെയോ ശരിയാക്കണം. ന്നൊക്കെ പറയ്ന്ന്. റേഷൻ കാഡ് വേണം.
ആഹ്. മുന്താസ്സ്ത്താടെ അങ്ങ് നിക്കത്തില്ലയോ?
ഇല്ല അവിടെ നിക്കത്തില്ല. പിന്നെ, ഇപ്പ റസിനിത്താടെണ്ട്. പഷെ ന്നാലും, അവിടെ എല്ലാരൊണ്ട്. തർക്കം. പിന്നെ അമ്മായമ്മേയുണ്ട്. ന്നെ എല്ലാരും കൂ. ഉള്ളോണ്ട് പിന്നെ വല്യ പാടാ. കൊഴപ്പൊവില്ല. ന്നാലും, അരവിച് അങ്ങനെ നിക്ക് നിക്കുന്നില്ല പണ്ടത്തെ കൂട്ട്. പോണം പോണം വേറെയാണോ ക്കണോന്നും പറഞ്ഞ് നിക്കും. അട്ത്തെ അമ്മായമ്മ, എന്തേലൊക്കെ ചോയിക്കേം പറയെം. ക്ക് ചെയ്യും അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് റസീനത്താക്ക് കുഴപ്പൊന്നുല നി നിക്കി നിക്കി ഇവിടെ പോന്ന എന്തിനാ നിനൂടാ സ്ഥലം ഇല്ല റൂമ് റൂമുണ്ട് താഴെ ഇന്റെ റൂമിലാന്ന് അവിടെ നീ കെടക്ക്ന്നെ സ് പറയാ എന്തിനാണ് എല്ലാട പോകുന്നത് ഇവിടെ നിന്നുടായോ എന്ന് പോയിക്ക് ചെന്നാല് അമ്മാഹേമ്മ എന്തെലും ചോദിക്കും ആയ് ഇക്കാടെ ഉമ്മാടെ ചോദിക്കുന്ന വിഷമാവും ആഹ്
ആന്നള് നമ്മള് ഇപ്പം അത് ശരിയാ നിക്കുമ്പോ ചെലോൽക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല
ഉം ആണ്
ഉം
അത് ഒന്നാമത് മോള്ല്ലാ
ഉം ഉം ആ ആ
നിസ്കാരും കട്ന്ന് അവെടെ ആ ഒരു റൂമില് ഒണ്ട് അവിടാണ് അക്കാല എടക്യക്കൊക്കെ
ആഹ് ആഹ്
അങ്ങനെ അവടാ വന്ന് അവടാ പിന്നെ മൂത്താപ്പ പിന്നെ വിളിച്ചതു ഒന്നു ഇല്ല മുൻപ് കല്യാണം ഉം പിന്നെ വിളിച്ചതൊന്നുമില്ല അങ്ങനെ പിന്നങ്ങനെ നിക്ക്ന്ന്
ആഹ്
പിന്നെ ഇച്ചാമാ അവടായിരുന്നു നോക്കാവേ നി ഇപ്പ അവട ആണോന്നു അറിഞ്ഞില്ല അവിടെ പോയായിരുന്നു ആ ഇത്താടെ വീട്ടിലേ പോയപ്പം ചാമ ഒറ്റയ്ക്കല്ലേ ഒള്ളൂ അന്നേരം അതുകൊണ്ട് അങ്ങോട്ട് ചെന്നായിരുന്നു
ആഹ് ആഹ്
ഒറ്റക് ഒള്ളോണ്ട് അന്ന് ഇങ്ങട്ട് വന്നില്ല ഇങ്ങോട്ട് വന്നില്ലേ ഇച്ചൻ
ആഹ്
അങ്ങെനെ പിന്നെ ഇച്ച അവിടെ പോയി നിന്നു
ആഹ് ആഹ്
ആഹ്
ഉം പിന്നെ ആഹ് അതുകൊണ്ട് ഒറ്റക്ക് ആ വീട്ടില് ഒറ്റക്ക് പറ്റത്തില്ലല്ലോ ന്തെങ്കിലൊന്ന് വന്ന് പോയാ ആരും അറിയത്തൂല്ല ഉം
എന്നാ വഴക്കിടുമ്പോ പറയും എനിക്കൊരു വീടുണ്ടായിരുന്നെങ്കിൽ വീടുണ്ടായിരുന്നെങ്കിൽ ന്ന് പറയുകയും ചെയ്യും എന്നാ നിക്യോ നിക്ക്യോ നിക്കത്തില്ല നിക്കാൻ പറ്റത്തില്ലല്ലോ ഒറ്റക്ക് ഒരാള് നിക്കാൻ ശ്യാമക്കൊന്നും പറ്റത്തില്ല
ഇല്ല ഇല്ല
തുമ്പം പറയും ഞാ ഒറ്റയ്ക്ക് എവിടെെങ്കിലും നിക്ക്യ എന്തേങ്കലും പ പറയുന്നേ
ഉം പിന്നെ ഉമ്മ എന്തെയേ
ഇവിടെ പോയിരുന്നു ശ്രീ ത്തി പോയിനു വന്നില്ല ആറരയാവും ആറര ആറ് മണിയാവും ആറ് മണിയാവും ചുമ്മ ഇതില് സംസാരിച്ചൊക്കെ ഇരിക്കും അങ്ങനെ സമയം പോവും ആഹ് ഇച്ചിരി പോണം ഇച്ചിരി ദൂരം പോണം ച്ച് നടന്നാ നടന്ന് കൊറച്ച് അപ്പുറത്ത്‌ ശരി കുറുക്കനെ കേറിങ്ങ് പോകും ഉം പിന്നെ ഈ ടാബ്ന്റെ എന്നൊക്കെ പോണം പോണ്ണോ ഞായറാഴ്ച്ചിം മറ്റേ ആ കുടുംബശ്രീടെ മറ്റേ ആ ഒരു
അതിന് ഇവിടെ വെച്ചാ അന്നേരം ഞാൻ അതിനകത്തല്ലാം എഴുതേം പിടിക്കേം ഒക്കെ ചെയ്യുന്നെ. തിങ്കളാഴ്ചയാ, തിങ്കളാഴ്ച വൈകിട്ടാ.
ഇവിടെ തന്നാണോ?
ആ ഇവിടോട്ടു വരും അല്ലെങ്കി പിന്നെ അപ്പറത്തക്ക വീടുകളിൽ എവിടെലും വെരും. നടത്തും കൂടുതൽ ഇടെ തന്നെ ഇപ്പം, മ് തിൻ തിങ്കളാഴ്ചയാ ഞായറാഴ്ചെക്കെ എല്ലാർക്കും വേറെ കമ്മറ്റിയക്കെ ഒള്ളോണ്ട് തിങ്കളാഴ്ച അഞ്ചുമണിക്ക. അന്ന് പിന്നെ നാ ട്യൂഷൻ വെ ഇല്ല ബാക്കി ഞാറാഴ്ച വെക്കും. നേരം വൈകിട്ട്ന്നരു ഇത് ഇതിന എഴുതുവാനോക്കെ കാണുവല്ലോ.
ആഹ്, ആഹ്.
ഉം, ഉം.
ഉം ആഹ്
ഉം ഒരെണം ചേരണം ഇനി നീയേ.
ജുവൈ ഏ ഈ കുടുംബശ്രീടെയോ?
ആഹ്, ആ കുടുംബശ്രീ അവിടെവിടേലും അടുത്തുണ്ടെങ്കി ഒരെണ്ണം ചേരണം.
ഇക്ക വിടത്തില്ല, അടുത്ത് ഉമ്മായെയും വിട്ടിട്ടില്ല ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടയിരുന്നു പോവാൻ ആ വീട്ടി ടില്ല ഇക്കാക്ക് അതൊന്നും ഇഷ്ടല്ല പോകുന്നതും അപ്പറത്ത് അങ്ങനെ അടുത്ത പെരി ഉം
പിന്നെ. ആഹ് പനിന്ന് ആശുത്രി പോയാരുന്നു. ഉം തണുപ്പുതും. ക്കല്ല്യ പോയി ഞാൻ രാവിലെ പോയര് മരുന്ന് കഴിച്ചു ഉച്ചക്ക് കഴിച്ചാര്ന്ന്. രാത്രിടിം ഒണ്ട്. ഉം
പെട്ടെന്ന്.
ആഹ് ഇപ്പത്തെ പനി ഭയങ്കരവാ. ഒന്നാത് സ്കൂളിലും പിള്ളേരടുത്തൊക്കെ പോവുന്നേ അല്ലേ.
ആന്നാന്ന്. ഇപ്പം പുള്ളേർക്ക് പനിയായാലും സ്കൂളിന്ന് പറഞ്ഞു വിടും പനിയാണെങ്കി വരല്ലേന്ന്. പറഞ്ഞു കൊടുക്കും. അപ്പറത്തെ ഒരു കൊച്ച് പറഞ്ഞു പനിയായിരുന്നു. അതുകൊണ്ടാ സ്കൂളിന്ന് പറഞ്ഞു പറഞ്ഞിനു പനി മാറിട്ട് വന്നാ മതി എന്ന്, ഇല്ലില്ല.
ആഹ് അങ്ങനത്തെ അങ്ങനെ അവരും സമ്മതിക്കത്തില്ല.
ആഹ് ശെ ആ ശരിയാണ്.
ആ, ആ ശരിന്ന ഓക്കെ.
ഹലോ?